ആഹ് കേക്കുന്നുണ്ട്
ആ എന്താ ഫുഡ് കഴിച്ചോ ഓ കഴി കഴിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാന് അതാ എന്റെ വീട്ടിലേക്ക് വന്നതാ അപ്പൊ ഇവിടെ വന്നാ പിന്നെ ഫുഡ് കഴി
പിന്ന അമ്മ എടുത്തു തരില്ലേ പെർക്കി
ആഹ് പിന്നെ അതും അല്ല രാവിലെ നേരത്തെണീക്കണ്ടല്ലോ
ആ അപ്പൊ നി നാളെ എങ്ങനെ അവധിയാണോ
നാളെ ഞാനിപ്പോ ഒന്നിനും പോണില്ല പക്ഷെ മോളു നാളെ ചുമക്കായിയിട്ട് മോള് പോണില്ല ലീവാണ് പിന്നെ മറ്റന്നാളെ ലീവ് ആണല്ലോ?
ഓഹോഹോ മുഹറം ആയെക്കൊണ്ടല്ലേ
ആഹ് അപ്പ അതിനെക്കൊണ്ട് ഞാനെന്തെയ്തു വീട്ടിക്ക് പോന്നോ കൊറച്ച് ദിവസം രണ്ടു ദിവസം ഇവിടെ വന്ന് നിക്കാ വിചരിച്ചിട്ട് ഉം അപ്പൊ അങ്ങനെ പോന്നതാ ഉം അ അപ്പൊ അവിടെ ആവുമ്പോ അറിയുമ്പോ എട്ട് മണിയാവുമ്പോ ഫുഡ് കഴിക്കും ഞാൻ ഏട്ടന്റെ വീട്ടിലാകുമ്പോ ഞാന് ഇന്റെ വീട് കോട്ടക്കല് കല്യാണം കഴിച്ചിട്ടുള്ളത് കാടാമ്പുഴക്കാണ്
കാടാമ്പുഴ ഈ സ്ഥലങ്ങളൊക്കെ കേട്ടിട്ടെ ഉള്ളൂ ഞാൻ
അതെ അവിടെ എവിടെയിരുന്നു വീട് അതെല്ലെ ഞാന് ഉം അപ്പൊ അവിടെ ആവുമ്പോ നേരത്തെണീക്കണം നേരത്തെ നേരത്തെനീകലെന്നു വെച്ചാല് നേരത്തെ അവരെണീക്കാൻ പറയണതൊന്നു ഞാൻ ഇന്റെ സ്വയം ഇഷ്ടത്തിനെണീ ക്കണതാ രണ്ടാളാണ് ഒന്ന് ഒന്നര വയസ്സും ഒരാള് നാ എൽ കെ ജിയിലും പഠിക്കുക
ഓഹ് ഓഹ്
ചെറിയ കുട്ടികളാ
കുട്ടികളാണ് ഇപ്പ രണ്ടുപേരും രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിന്ന്
ഓ കുട്ടികള് സ്കൂളിലൊക്കെ ആയപ്പഴേ വീട്ടിലുള്ള നിർത്തം കുറഞ്ഞ് പോയി
കുറഞ്ഞു അപ്പ ആഹ് അപ്പൊ അവധി കിട്ടണ്ടല്ലേ വീട്ടിലോട്ട് വരാൻ
ആഹ് എന്താ വച്ചാല് സ്വന്തം വീട്ടിലാകുമ്പോ ആ ഒരു ഫ്രീഡം കിട്ടോല്ലോ ഇങ്ങക്ക് മക്കളുണ്ടോ അതോ വലിയ കുട്ടികളാണോ
ഏഴിലും രണ്ടിലും ഒത്തിരി ആ ചെറിയ കുട്ടികളാണ് ഉം
ഇവിടെ വന്ന വ വന്നതാകുമ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണ്ട ആവശ്യം ഇല്ല
ഇല്ല ആ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം
ആ ഞാനിപ്പ തന്റെ ടെറസിന്റെ മുകളില് കേറിരിക്കാ താഴെ അമ്മ എൻ്റെ വീട്ടില് അമ്മയും അച്ഛനും അനിയൻ ഗൾഫിലാണ് പിന്നെ ഹസ്ബന്റെ വീട്ടില് ഹസ്ബൻഡും പിന്നെ രണ്ട് അനിയന്മാരുണ്ട് ആ ഒരനിയൻ കല്യാണം കഴിച്ചു കുട്ടിയുണ്ട് പിന്നെ അമ്മ അച്ചൻ
നാട്ട് തന്നെയാണോ
ആ അതെ കൂട്ടുകുടുംബായാണ് നിക്കുന്നത് നിങ്ങള് കൂട്ടുകുടുംബായാണ് നിക്കുന്നത്
അല്ലല്ല ഞങ്ങള് തന്നെ
ശരിക്കും ഒറ്റക്ക് അതായത് സെപ്പറേറ്റ് ആവുന്ന കേട്ട നല്ലത് അല്ല സ്പീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നല്ല എന്താ വച്ചാല് നമ്മക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനും പിന്നെ ഒരു പ്രൈവസി പ്രൈവസി പറഞ്ഞിട്ടുണ്ടെിൽ ഞാന് എൻറെ മക്കള്
പിന്നെ നമ്മക്കൊന്ന് വയ്യെങ്കില് ഒന്ന് കിടക്കാം അവരും ചോദിക്കണ്ട
ആ ആ ഒരു ലോകത്ത് ഞങ്ങക്ക് ആ ഒരു ലോകം വരിച്ച രാത്രി കിടക്കാൻ നേരത്ത് ഞങ്ങള് അപ്പോഴാണ് ഞാനും കുട്ടികളും കളിക്കണും ചിരിക്കണും അതായത് അതുവരെ കളിയും ചിരി ഇല്ലന്നല്ല പക്ഷെ അതിന്റെ ഇടയിൽ നമ്മള് മറ്റും മ്മൾ ഓരും കൂടി കിടന്ന് പറയുമ്പോ നമ്മളുടെ ലോകം അവിടെ കഴിയാ
കഴിഞ്ഞു പോവ ശരിക്കും നമ്മുടെ ബെഡ്റൂം അല്ലേ നമ്മുടെ വീട്ന്നരാ
ആ ഞാന് ഞാൻ എപ്പഴും പറയും ഞ റൂമിലേക്കാണ് കേയറിയ പിന്നെ ഫുള്ള് വർത്താനം പറച്ചിലും കുട്ടികളായിട്ട് ശെരിങ്കളിയും കാരണം നമ്മള് നമ്മളെ മക്കള അവര് കൊഞ്ചിപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ട് ഒരു അമ്മയും അച്ഛനും എന്നുള്ള നിലയില്
ആ
വേറൊരു സ്റ്റൈല് ആണ് അത്
ശരിക്കും നമ്മള് നമ്മുടെ ഒരു വീട്ടിൽ കയറുന്ന പോരെയാണ് നമ്മള് നമ്മുടെ മുറിയിൽ കയറുന്നത്
ആ ശരിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്റെ ആ റൂം മ്മന്റെ വീട്ടിലുള്ള ആ റൂമാണ് ആ റൂമ് വൃത്തിയാക്കലും കാര്യങ്ങളും അത് നമുക്ക് അതായത് സ്വന്തമായിട്ട് തീരുമാനത്തിൽ വൃത്തിയാക്കാം മറ്റുള്ള ബാക്കി ഏരിയകളൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് അമ്മേന്റെ ലോകാണ്
ആ ആ
നമ്മളെ അങ്ങട് ഉങ്ങടും മാറ്റി
ശരിക്കും പറഞ്ഞ ഓരോരുത്തരും അവരടെ റ ലോകം അവരുടെ റൂമായിട്ട് മാറുവാ കൂട്ടുകുടുംബത്തില് മറ്റേത് പറയുമ്പോ നമ്മുടെ രോഗം തന്നെ മൊത്തം മൊത്തം നിയന്ത്രിക്കുന്ന നമ്മള് തന്നെ അങ്ങനെ വരുവല്ലേ
ഞങ്ങളിപ്പോ എന്തുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ റൂമില് വന്ന് റൂം വൃത്തിയാക്കുണു റൂമന്ന് സംസാരിക്ക്ണു ഈ ഒരു കാര്യം തന്നെ ഉള്ളൂ ഒരു അടുക്കളേന്ന് കാര്യങ്ങൾ കൂടുതല് വിശദായിട്ട് സംസാരിക്കാ പിന്നെ അതുഅല്ല ഒരു നമ്മള് കൂട്ടു കുടുംബ ആവുമ്പോ ഞാനും ഏട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നംണ്ടാവും ചുറ്റുവട്ടം മൊത്തം അറിയും ചുറ്റുവട്ടംന്ന്റയു ആ കാരണം നാം ഞങ്ങളവിടെ അമ്മക്ക് അങ്ങനെ അമ്മ ല് അങ്ങനെ അതായത് നമ്മള് പോരെടുക്ക്ണ അമ്മമാര് അങ്ങനെല്ലട്ടോ പക്ഷെ വായിട്ടു എന്തെങ്കിലും ഒരു വിഷയംണ്ടകും ഞങ്ങള് റൂമ്ന്നാവും ചിലപ്പോ നമുക്ക് കൂട്ടൂടുംബം ആകുമ്പോൾ കുറ്റിട്ട് റൂമിലിരിക്കണന്ന് അഷ് ശരിയാവുല അങ്ങനെ ഒരിക്കലും ഞങ്ങള് ചെയ്യാറുംല്ലേട്ടോ ഉം ഞാന് രാത്രി നമ്മള് കിടക്കുന്ന സമയത്ത് ഒന്ന് കുറ്റിടാ അല്ലാതെ അതിന് അപ്പുറത്ത്ക്ക് ചെയ്യാറില്ല അപ്പൊ നമ്മൾ തമ്മി ഞാന് ആ ഞാന് ഏട്ടനും തമ്മിൽ എന്തെങ്കിലും ചിലപ്പോ ചെറിയ വിഷയം ഏഹ് തിരക്കാള് ഇില്ലാത്ത ഭാര്യഭർത്താക്കന്മാരില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കയാണെങ്കില് അതിന്റെ എടീല് അമ്മ അമ്മ പറീം എന്താ എന്താ ങ്ങള് തമ്മില് പ്രശ്നം എന്താണ് ഒന്നു മിണ്ടാതിരുന്നൂടെ പക്ഷെ നമ്മള് ഒരു ഭാര്യ ഭർ ത്താവിന്റെറ്റുള്ള പ്രശ്നംണ്ടെങ്കിൽ മൂന്നാമത് ഒരാൾ കേറി വന്നാൽ അവിടാണ് വിഷയം വേ
പ്രശ്നം കൂടും
ആഹ് ന്നിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ അല്ലേ അത് ഞങ്ങൾ തീർ തോള അതിൻ്റെടീൽ ങ്ങള് വരണ്ടേ കയറി വരണ്ട ആവശ്യമില്ല പറയും അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ന്ന്ച്ചാൽ അ ഞങ്ങൾ തമ്മിൽ ചെ ഞങ്ങൾ തമ്മിൽ ആ പ്രശ്നം അവിടെ തീരും പി ആ ഒരു പത്ത് മിനിറ്റ്ണ്ടാവുള്ളൂ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഞങ്ങൾ ഹാപ്പി ആയി അപ്പൊ ഈ മൂന്നാമത് വന്ന ആ ആള് ആ ആരായി പൊട്ടനായി ശരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു എടയ് അങ്ങൻത്തെ ഒരാൾടെ അങ്ങൻത്തെ ഒരു കപ്പിൾസിന്റെ ഇടയിൽ ഒരു പ്രശ്നം വരുമ്പോ ഒരിക്കലും നമ്മൾ കേറിച്ചെല്ലേ ഒന്നും ചെയ്യരുത്
ചെയ്യരുത് മാറി പോവാണെങ്കി അല്ല അത്ര വയലി നണ്ട് നമ്മള് ഇടപെടണ്ടാണെങ്കിൽ മാത്രം ഇടപെട ഇ രണ്ടും തമ്മിൽ തീർത്താൽ പിരിഞ്ഞു പോകുന്ന കാണുവാണെ നമ്മൾ പോയി ചേട ഉള്ളുകാ
ആഹ് അപ്പൊ ഞാനൊക്കെ ഞാനൊക്കെ ഇപ്പ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താച്ചാല് ഞാൻ ഏട്ടനോട് ഇത് ഇന്നലെ വരെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സെപ്രേറ്റഡ് ആയാ നമുക്കൊരു സമാധാനം കിട്ടും. ആഹ് ഞാൻ മൂത്ത മൂത്ത ആളായതുകൊ ണ്ട് ഞങ്ങളാണ് മാറേണ്ടത് ഞങ്ങളിപ്പോ ഈ ജൂലൈ ഒന്നിന് ഓ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ അപ്പൊ ഞ്ഞി വീടിന്റെ കാര്യങ്ങൾക്ക് നോ ക്കാണ് നോക്കാതിരിക്കൻ പറ്റൂല്ല കാരണം എന്താച്ചാല് ചെറിയനിയം കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഗ്യാപ്പ് ഇല്ല ഞങ്ങക്ക് നിക്കാന് ചെറിയൊരു വീടാണ്
പിന്നില്ലേ
ഞങ്ങൾ മാറണം ന്നുള്ള രീതി തന്നെയാ നിക്ക്ണ് പിന്നെ അതുമല്ല നമ്മക്ക് ഇങ്ങ്ട് എങ്ങനെ ആയാലും ചെലപ്പോ എന്ത് കാര്യം കൊണ്ട് നമുക്കിവിടെ ഒത്തു പോവാൻ പറ്റുല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുവല്ലട്ടോ നമ്മൾടെ ഒരു ആ ഒരുത് കിട്ടാ തൊണ്ട് ഏഹ് ഒരു എന്താ പറയാ ഒരുഅടച്ചു മൂടി കെട്ടിയപ്പോലെ
എനിക്കറിയാം പറയുന്നത് മനസ്സിലാവുന്ന്ണ്ട് കാരണം ഞാനും അങ്ങ നമ്മളങ്ങനൊരു ഇ വന്നാണ്
ആ ഞാ എന്തെങ്കിലും ഫുഡ് സ്പെഷ അതായത് ഫുഡ് സ്പെഷ്യൽ എനിക്ക് എന്തെങ്കിലും ഇഷ് ട്ടള്ളത് വേണെന്ന് ഏട്ടന് ആഗ്രഹം ണ്ടാവും കൊണ്ടണന്ന് കൊണ്ടാനാകണം പക്ഷെ നമ്മൾ ഇത്രീം ആൾക്കാർക്ക് കൊടുക്കും കൊണ്ടരുമ്പോ കൊണ്ടനോടും കൊടുക്കുന്നോണ്ടും അല്ല പറയണുന്നത് പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള കപ്പാസിറ്റി വേണം
വേണം
ആ ഏട്ടന് എന്നും ആഗ്രഹമുണ്ട് ഇങ്ങനെ പക്ഷെ പിന്നെ നമ്മള് എപ്പോഴും എപ്പോഴും പുറത്ത് പോയി കഴിക്കലതൊന്നും നടക്കില്ല എനിക്കിഷ്ടില്ലാത്തൊരു കാര്യം പുറത്തേക്ക് പോണത് ഓക്കേ പക്ഷെ
അല്ല പോറത്തോട്ട് പോണമെങ്കി എന്നും അങ്ങനെ പോകുമ്പോ അതൊരു നോട്ടോമാവും
അത് ശരിയല്ല പക്ഷെ എനിക്ക് എന്താ വച്ചാ ഞാന് ചിന്തിഏ ചന്തിക്കുന്ന കാര്യ എന്താ ചി ചി ചിന്തികണാ കാര്യം വെച്ചാ ഞൾ ഉള്ളത കൊണ്ട് ഓണംന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും കേട്ടണ്ട
ഉം ഹ് ഹ്
നമുക്ക് ഇണ്ടാക്കണം എന്നുണ്ടെങ്കിലും തന്നെ ഒരാരാൾക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരാ സ്പെഷ്യല് എല്ലാർക്കും കൂടി രണ്ട്‌ നേരാണ് രണ്ടു നേരാണ് ഞങ്ങള് ഭക്ഷണം
ഉണ്ടാക്കുന്ന
ഉണ്ടാക്കി ഞാൻ എങ്ങനെയാചാല് രാവിലെ ചായക്കടിക്ക് കറി വേണം
ഉം ഹ് ഹ്
കറി വേണന്ന് പറയാൻ കാരണം ഉച്ചത്തേക്ക് ഉണ്ടാക്കണ കറി പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കറി പിന്നെ രണ്ടാമത് ഉണ്ടാക്കണം അത്ര ആള് ള്ളോണ്ട് അപ്പൊ എന്തെയ്യും ചാക്കടിക്ക് സെപ്പറേറ്റ് കറി ഉണ്ടാക്കും ഉം പിന്നെ ചോറ് കറി ഉപ്പേരി നിർബന്ധ പിന്നെ അത് കഴിഞ്ഞി ട്ട്ണ്ടെങ്കില് ഇത് ഇതെല്ലാരും കഴിച്ച് കഴിഞ്ഞാല് വൈകുന്നേരത്തിന് ഉണ്ടാവൂല വൈന്നേരത്തിന് വേറെ വെക്കണം ഇതിപ്പോ നമ്മള് ഞാൻ ചിന്തിക്കുന്ന ആ ഞാൻ എന്താ ചിന്തിക്കണേ വെച്ച ഞാൻ ഒറ്റ ഞാൻ ഏട്ടനോട് പറയും നമ്മളൾ ഒറ്റയ്ക്കാണെങ്കിൽ ഏട്ടാ നമുക്കിനി ഒരു കറി ഇല്ലെങ്കിൽ ചമ്മന്തി കൂട്ടിയെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം ആ ആരടുത്തും നമ്മളെ അതായത് നമ്മളെ പ്രശ്നങ്ങൾ നമ്മളിൽ ഒതു നമ്മുക്ക് ബുദ്ധിമുട്ടി ട്ടുകൾ ഇണ്ടാവാണെങ്കി ഇണ്ടെങ്കിൽ അത് നമ്മളിൽ മാത്രാണ് ഒതുങ്ങ മൂന്നാമതൊരാളറിയൂല്ല നമ്മളും മക്കള് നമ്മളായിട്ട് ലോകായി ഇത് നമുക്ക് ഇല്ലെങ്കിലും നമുക്ക് കൊണ്ടരാതിരിക്കാം ഇത അങ്ങനെയല്ല ഇവിടെ ആവുമ്പോ ഇല്ലെ ഉള്ളു ആ
എങ്ങനെയാ സാ - സമ്പാദ്യൊക്കെ ഉണ്ടോ എന്തേലും ചിട്ടിയൊക്കെ കൂടിയിട്ടിട്ടുണ്ടോ വീട്പണിയാനൊക്കെ ആയിട്ട്
ആ ഗോൾഡൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്
ഉം ഇപ്പൊ ഗോൾഡിന്റെ വില കുറഞ്ഞോണ്ടിരിക്കുവല്ലേ
ആ എന്തെങ്കിലും ചെയ്യണം എന്ന കരുതുന്നത്
ഇന്നിപ്പോ പതിമൂവായിരത്തി ഒരുന്നൂറായി വൈകിട്ടായപ്പത്തെനും
അതെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സാധാരണ ഞാൻ ചെയ്യ് ശ്രദ്ധിക്കേരുത് എന്നാന്ന് അറിയുവോ ഇന്റെ ഡെലിവറി സമയത്ത് എന്നും നോക്കും ഡെലിവറി ആവനാം അങ്ങൻതെ ഇരുപത്തെട്ട് വരല്ലേ പ്പ എൻ
വില നോക്കണമെങ്കി എന്റെ നമ്പർ സേവ് ചെയ്തോട്ടോ എന്നും വില വരും
അതെ എന്നും ഞാൻ നോക്കിയിരുന്നു ഡെലിവറി കഴിഞ് ഇരുപത്തെട്ടാകുമ്പോൾ ഗോൾഡ് എടുക്കണ്ടേ ഗോൾഡ് എടുക്ക ണ്ട എന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് ഒരു ഒരാഴ്ചയപ്പോ തന്നെ ഞാൻ ഗോൾടിന്റെ അവ്ട പൈസ കൊണ്ടോയി കൊടുത്തു
കൊടുത്തു നോക്കിയാൽ മതി വെല കാണ്ണെങ്കിൽ എന്നും എന്റെ എന്റെ ജസ്റ്റ് വാട്സആപ്പിൽ സേവ് ചെയ്തിട്ടാ മതി പേര് ഇപ്പ എല്ലാ ദിവസോ സോം സ്റ്റാറ്റസ് ഇടുന്നുണ്ട്
ഉം ഉം
ഉം അപ്പൊ കാണാലോ ഓരോത്തർക്കും ഓരോ ഇഷ്ടല്ലേ വല കാണുന്നത് ഭയങ്കര താല്പര്യാണ് ഉം എല്ലാ ദിവസോം എല്ലാ ദിവസോം പത്ത് മണിയാവുമ്പ വലയിടും
ഞാന് ഞാനിപ്പ വിളിക്കാട്ടോ അങ്ങോട്ട്